ഹലോ ആ കേൾക്ക്ന്നുണ്ടോ? ആ ആ ആ ആ ഓർക്കാതെണ്ടാണ് ഒരു മഴ പെയ് മഴ നല്ല വെയിലായിരുന്നു ആ ആ അവിടെ എങ്ങനെന്നു വെയ്ലൊക്കെ ഉണ്ടായിരുന്നോ?
ഇല്ല രാവിലെയും മഴങ്ങ് ചാറിലായിരുന്നു ഇന്ന്
ആ ഇവിടെന്നാ നല്ല വെയിലായിരുന്നു ഇന്ന് ഇന്നലെ ഇന്നും ഇന്നലായിട്ട് നല്ല അന്തരീക്ഷംന്ന് പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു മഴ അങ്ങനെ ഓടി പോയി ക്കുവായിരുന്നു തുണിയൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ എല്ലാം പുറത്തായിരുന്നു ഹോ ഓ ഓ ചായ കുടിച്ചിട്ടില്ലാ മോള് സ്കൂളിൽ നിന്ന് വന്ന് അവളെ റെഡിയായി കൊണ്ട് വന്ന് കുളി പിച്ചന ഒക്കെ റെഡിയാക്കിവിടെ നിട്ടേക്ക് വെച്ചിടാ കഴിയ ഒരുആറ് ആറര ആകുമ്പഴേ ചായഇടുള്ളു ചായ എനിക്ക് നിർബന്ധവില്ല ഇവിടെ ഉമ്മാക്കും മോക്കും കൊടുക്കും ചായ ഞാൻ കുടി മോനുണ്ട് മോൻ ഇവിടെ ഇല്ല മോന് എന്താന്ന് ഹോസ്റ്റലി നിന്ന് പഠിക്ക്
ആ ആമോളോ
മോള് നാലാംക്ലസ് പഠിക്കുന്ന് മോന് ദറസി നിന്ന് പഠിക്കാണ് ആ അങ്ങനെ ചായക്ക് ചക്ക വറുത്ത് വെച്ചിട്ട് ടുണ്ട് നല്ലന്താ പറയ അല്ലെ ചക്ക വറത്ത് ആ ചക്ക വ ആങ്ങള് ചക്ക വറ്റ വറ്റല്ന്ന് പറയില്ല ചക്ക വർത്തന്നെ പറയുള്ളൂ വറ്റൽ എന്ന പറഞ്ഞ മഞ്ചേരിയിലാ
ആ അതെ മഞ്ചേരിയിലാണ്
മഞ്ചേരി ആ മഞ്ചേരിക്കെ എനിക്ക് അറിയാം അലല്ല എന്റെത് കൊല്ലം കൊല്ലത്തോ ആ കൊല്ലം തിരുവനന്തരാണ് അവിടുന്ന് കൊല്ലത്തോട്ട് വന്ന് ആ അതെ എന്റെ സ്ഥലം എന്റെ ഞാൻ ജനിച്ച് വളർന്നത് എന്റെ വീട് തിരുവനന്തപുരത്താ ആ ഇക്കാടെ സ്ഥലമാണ് കൊല്ലം കൊല്ലം പുനലൂർന്ന് പറയും
ആ ആ ഇക്കല്ലേ ഇവിടെ നാട്ടിലില്ലേ
പുറത്താണ് ഇപ്പ നാട്ടില് ഇപ്പ ലീവിന് വന്നിട്ടുണ്ട് ആ ഇതിപ്പോ ഒരു മാസയി നിങ്ങനെ എന്താണ് വിശേഷം എന്താണ്
എന്തൊക്കെയ സുഖം രണ്ട് മക്കളുണ്ട് ഒരാണ് നാല് പിഠിക്കുന്നത് രണ്ടാമത്താള് രണ്ട് പഠിക്കാണ്
എണ്ട എന്താ മോനോ മോളോ
വലിയ മോന് ഉ രണ്ടാമത്തെ മോള് ആ അതെ അതെ ആ ആ ഇപ്പൊ സ്കൂളിട്ട് വന്ന് ഒരാള് മദ
ആ ആ ആ ആ ഇവിടെ മൂന്നരക്ക ആകുമ്പോഴത്തേക്കും വരും മോളെ മണിക്ക് വരും മഞ്ചേരി ഇടവെണ്ണയൊക്കെ അടുത്തല്ലേ സ്ഥലങ്ങള്
ആനക്കയത്താണ് ഞങ്ങൾ മഞ്ചേരി ആനക്കയന്ന് പറയാ
ആ മഞ്ചേ ആ ആ സ്ഥലം എനിക്കറിയില്ല എടവെണ്ണക്ക എനിക്കറിയാം ആ മഞ്ചേരില്ല മഞ്ചേരി മലപ്പുറം ഇങ്ങനെ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് കോഴിക്കോടൊക്കെ അങ്ങിട്ട് എങ്ങനെ വരുമ്പോ ഒരു വഴിയല്ലേ വരാൻ പറ്റും കോഴിക്കോട്ടേക്ക് പോകൻ പറ്റല്ലോ അങ്ങന ഇങ്ങെ വന്നിട്ടുണ്ട് മലപ്പുറത്തായിട്ട് വന്നത് കുറ്റിപ്പുറത്തരു സമയത്ത് വന്നിട്ട് പിന്നെ അങ്ങനെ മലപ്പുറല്ല കോഴിക്കോട്ക്ക ആ ആ അതാ മലപ്പുറത്ത് അങ്ങനെ ഇല്ലല്ലോ പിന്നെ നേരെ അങ്ങനെ പോണ എല്ലാരും കോഴിക്കോട്
ചേക്ക് മസ്സി അങ്ങനെയക്കെ ഉണ്ട്
ആ നിലമ്പൂരിന്ന് രണ്ട് മൂന്ന് വെട്ടം ങ്ങള് എവിടെ വന്നു ത്തിന്റെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ട് ഒരു മൂന്ന് നാല് പേരുണ്ട് നിലമ്പൂര് കൊല്ലത്ത് തന്നെ രണ്ട് മൂന്ന് നാല് പേരുണ്ട് പിന്നെ അവർക്കടെ നേരെ കൊല്ലത്ത് ട്രെയിനിന് നേരെ നിലമ്പൂര് വന്ന് ല്ലോ ട്രെയിന് ആണ് അവര് വരുന്ന അതെ പോലെ രാത്രി ഒരു ഒരു എട്ട് മണിക്ക് കേറി കഴിഞ്ഞാല് വെളിപ്പിന്നെ ഒരു അഞ്ചര ഒക്ക ആകുമ്പം അവര് അവിടെ എ എത്തി നമ്മടെ നാട്ടില് എത്തി അങ്ങനെ തന്നെയാണ് അവര് പോകുന്നതും വരുന്നതും കുഴപ്പല്ലേ ബസില് പോ രണ്ട് മണിക്കൂർ യാത്ര അത്രയേ ഉള്ളൂ ആഹാ അതായിരിക്കും അത്തന്നെ അങ്ങനെ തന്നെയാണ് ഇവിടെ മലപ്പുറം കോഴിക്കോട് പോലെ തന്നെ. നാ ണ് തിരുവനന്തപുരം കൊല്ലം അങ്ങനെ ഭയങ്കര ദൂര ഇല്ല അടുത്ത രണ്ട് ജില്ലകളാണല്ലോ
ആഹ് നിങ്ങള സ്ലങ്ങളുടെ ഭാഷയക്കൊ പ്രത്യേകിച്ച് ത്യാസന്നുമില്ലല്ലോ ചില ഭാഷ കേൾക്കാലോ മനസ്സിലാവു
പിന്നെന്തെ ഞാന് പഠിച്ചതേ എറണാകുളത്താണ് അതായിരിക്കും വേറെക്കാറക്കല്ലാം ഞാൻ പഠിച്ചത് എറണാകുള
അതൊണ്ടായിരിക്കും
അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് എന്താണ് സംസാരം എന്നച്ചാ അ കൊണ്ട് എല്ലാ ജില്ലകളിലെ ആളും നിക് ഫ്രണ്ട്സ് ഉണ്ട് അവരപ്പ അവ അവരോടൊപ്പ ഒരുമിച്ച് ഹോസ്റ്റലിലൊക്കെ താമസപ്പെട്ടേക്ക്
ഉം
ആ സംസാരം എല്ലാ ടെയും അതൊണ്ട് സംസാരയിക്കോ പഠിച്ചതെ പഠി അതോണ്ട് എല്ലാരെ സംസാരം നിക്കിപ്പോയി അതുകൊണ്ട്ഞ ഞാനിപ്പോ കൊല്ല കാര്യ അല്ലെങ്കിൽ തിരുവന്തരം കാര്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദരും അങ്ങനെ വിശ്വസ വിശ്വസിക്കല്ല അപ്പൊ എന്താ നിങ്ങ സംസാരം എന്താ അങ്ങനെ ഇരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതാണ് ആ വന്നസന്തെ സംസാരം കേ ങ്ങനെ ഇങ്ങക്ക് ചിലപ്പം അതോള്ള നി സംസാരം നമുക്ക് മനസ്സിലാവ്ണ്ട്. എനിക്ക് പച്ച കുറേ യൊക്കെ മനസ്സിലാവട്ടാ നമ്മള അക്കൊക്കെ ഇടപെട്ടത്കൊ ണ്ടേ
ആ ആഹ് ആ വീട്ടില് ഉമ്മിപ്പി ഉണ്ടോ
എക്കാണ് മഴ എനിക്കും മഴ പണ്ട ഞങ്ങള് മൂന്ന് പെൺമാ മാണ് ഞങ്ങള് രണ്ടാ രണ്ടാമത്ത ആണ് അതണ്ട് എറ ഉമ്മായി പ ഇപ്പം വീട്ടില ഒറ്റേക്കെയുള്ള അന്റെ ഭാഗമായി ഇവിടെ ഉമായി ഉപ്പായും വള്ളോ ഞാനള്ളൂ പിന്നെ ക രണ്ട് പെണ്മാാരുണ്ട് അവര് രണ്ടുപേരും വേറെ താമസിക്കുന്നു ആ ആ് അതോടെ അ വീട്ടിൽ ഞങ്ങളേ ഉള്ളു കടുമ ഉപ്പ നേനെ മക്കള് ഇപ്പത്തെ നാട്ടിലോ പോ ഇ എന്താ ചെയ്യുന്നത്
ഞാൻ ഒരു വീട്ടിലിരിക്ക അ പ്രത്കിച്ച് പരിപാടൊന്നുമില്ല പ്ലസ്ടു മാത്രമേഠിച്ചുള്ളൂ വ്യ ഞങ്ങള് ചെറിയൊരു കൂട്ട കുടബാണ് രണ്ട അഛന്മാരും നാത്തനൊക്കെടങ്ങ ആ മലപ്പുറം ഭാഗത്ത് ഇങ്ങനെയാണ് ഇപ്പഴാണ് ഒന്ന് ഒ ഏവടുട്ടു
ആ അതെ ആഹ അല്ല ഇപ്പൊ നല്ല മാറ്റല്ല അവിടെ ഒരുപാട് മാറ്റംണ്ട് പിന്നെ നല്ല മാറ്റ അ ആ ആ ആ നമ്മടെ ആ ഇതിലുള്ളവരൊക്കെ എങ്കിലും ഒരുപാട് മാറ്റ വന്നിട്ടുണ്ട് അവിടെ ചെറിയ ഇത്തരത്തിലുള്ള വിവാഹ രീതികള് നല്ല പോലെ മാറി ആഹ് അതാണ്. ഉ അതാ കുട്ടികൾ ഇണ്ടും പെൺകുട്ടികള ച നക്ക് ഉണ്ടാവട്ടെ
എ പതിനട്ട്കുമ്പത്തത്തിന് കെട്ടിച്ചൂടാഞാടി
ആ കൊച്ച് പതിനെട്ട് വയസ്സായി പതിനഞ്ച് വയസ്സ പതിന ഇ പഠിക്ക ഒന്നും പഠിക്കണ്ട കുടുംബത്തി അങ്ങനെ
ഉ ഇപ്പൊ പർക്കൊന്നും പേടിയന്നല്ല പഠിക്കട്ടെ
ആ് ആ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷം ജോലി മതി ഉണ്ടായിട്ട് മതി ഒരു ജീവിതം അതൊ ഒരു കണക്കിന് നല്ലതാണ്
ആണ് നല്ലതാണ് ജീവിതം എടുത്ത നമുക്ക് അറിയില്ലല്ലോ
നമ്മക്ക് പറയാലോ നമ്മ
എന്തോ
അപ്പൊ ഇല്ല ഒന്ന വീട്ടിലെ മക്കളെ ഞാനൻ ആർമി കോളേജിൽ പഠിച്ചത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അതിനുമ്പ്ക്ക പിന്നെ അവിടെ വച്ചത് നിർത്തി കാരണം അവിടെ കോട്ടയത്ത് അടെ ന അപ്പൊ അവിടെ എടെിലും അവിടെന്നും പോയി അതിന് ണ്ടി പണിയെടുക്കാനൊന്നും ആരുംണ്ടായിില്ല അങ്ങനെ നേരെ പിന്നെ നേരെ കുടുംബീ വന്നു
ആ!
ആ അതുകൊണ്ട് പിന്നെ അങ്ങനെ
ഉം!
ഈ കുടുംബം നോക്കി ഇങ്ങനെ
ന് ഇക്കൾക്ക് കൊറേ ലീവ് ഉണ്ടോ
ആ ഇല്ല അടുത്ത മാസം പോണെങ്കിലും നാലാം - അടുത്ത ജിദ്ദയിലല്ല ഹൈല് പറയും
ഹ് അവിടെ എന്ത്
ജിദിയ തന്നെയണോ ഭയങ്കര മാഷാഅള്ള നല്ലതാണല്ലോ മജിദയിലൽ പെട്ടെന്ന് മുമ്പൈക്ക പോകൻ ചെയ്യാനൊക്കെ എളുപ്പണല്ലോ
ആ ആ ആ ഒരു ഇവിടെ വണ്ടി അവര് സ്വന്തമായി വണ്ടി എടുത്തണ്ട് അങ്ങനെ ഓട ചരക്ക് വണ്ടി രണ്ടാച്ച മതി രണ്ടാ ര ചെറിയ ഇളേച്ചൻ വേറേ വീട് വേറെ പോയിണ്ടെ തൊട്ടപ്പുറത്ത കേട്ടോ കാണും ഇവിടുന്ന് ഊതി അങ്ങിട്ട് അവിടെത്ത
ആ അത അത് അല്ല അടുപ്പ ഉള്ളത് നമുക്കൊരു നിങ്ങളെ ഒറ്റക്കെ ഉള്ളോ വിട്ട
അല്ലല്ല വല്യ അളച്ചേന് വല്യ
ആ എനിക്കൊ മാസം ഗാന മനസ്സിലാവകുമ്പോത്തൊണ്ട് തനനാണ് മുത്തച്ഛൻ പദ്വതി തയേട്ട അല്ലേക്ക ആ നിങ്ങളാണ് മൂത്തൂരല്ലേ ആ! ആ!
ണം വീട് വെക്കാല ഒരുക്കത്തിലൊക്കെയണ് ഉപ്പല്ല ഉപ്പ് മരിച്ചിട്ട് നാലല് വർഷായി ഇവിടത്തെ
ആഹ!
ഉമ്മ ഉണ്ട് ഉമ്മ രണ്ട് വീട്ടിലായിട്ട് ഇങ്ങനെ
ഒരാളട്ട് നിക്കാം ഒരാട്ട് നിക്കാം എവിടെ എവിണേ നിൽക്കാ ല്ല ഉമ്മാക്ക് ഇവിടെ വണന്ന് നൽക്കാാലോ ഓടിയോടി ഉമ്മാക്ക നിക്കാ ആർ ആ അവള് തനിച്ചാണോ അപ്പൊ പിന്നെ ഉമ്മ കൂട്ടിക്കാ അങ്ങോട്ട് പോകവും
ാ പോ ഇപ്പോ അവള് പ്രസയിച്ച കഴിഞ്ഞ് വന്നിട്ടുള്ളൂ തൊണ്ണൂർ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ പകുതി കുട്ടീനോക്കാൻ വേണ്ടി ഇപ്പ അധികം ഇപ്പ അവിടെത്തന്നെയാണ് സഹായമാേ ആ അപ്പം അവിടെത്തന്നെ ഇവിടെ ഞങ്ങള് രണ്ടുപേരുണ്ടല്ലോ ഞങ്ങക്കൊരു ബുദ്ധിമുട്ട് ട്ടും കാര്യങ്ങളൊന്നില്ല
ആഹ! അതാണ്.
ഞങ്ങക്ക് രണ്ട് ഞങ്ങക്ക് മൂന്നന്ന് വരിക്കും മൂ രണ്ടീച്ച കുട്ടികളാണ ആണും പെണ്ണു
ആഹ് മഷ അ ആഹ അതെ അതെ ഇ വേറെ എന്താ
ഇല്ലതിരില്ല അങ്ങനെ പോുന്നു ആ ഉ ഉ എന്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ച മക്കളാണ് എനിക്ക് രണ്ടന മൂ രണ്ട അനിയത്തിയാടും ഒരു കാക്കയും ഒരു അനിയനുണത് ഉം ഉം ഉ അനിയത്തി വലിയളത് കഴിഞ്ഞ് ഓള് ഫാഷൻ ഡ തനി പഠിച്ചിരുന്നു മൾക്കൊരു കുട്ടിയണ്ട് രണ്ടാമത്തോളത് കഴിഞ്ഞ ഒന്ന് ഡിവേഴ്സഡായി ഇപ്പ രണ്ടാമതൊന്ന് സെറ്റ് ആയിട്ടുണ്ട് ഓള് ലാബ് ടെക് നീക്ഷൻ ആണ്
ആഹ! ആഹ! അപ്പൊ അവര്- ഇപ്പ നല്ല രീതിയിൽ പഠിച്ചക്ക
ചുണ്ടാ കല്യാണം പോകണ്ടാ ഏ കല്യാണം പറ ചാടി കയറ അങ്ങട്ട കഴ കഴിച്ചിട്ട് കാര്യല്ല അറിയാനേ
അണ്ണാ അതി ജീവിതം നല്ലതാണെങ്കിൽ അത്
ആഹ് ഞാ പറ പണിക്കൊന്നും നിങ്ങൾ പോവണ്ട ഇങ്ങൾ പാത്രയും പഠിച്ചു നിന്നാ മതി അറിയണേ ആ ലെവല് എത്തി നിക്ക
അതന്നെ അതിൻ്റെ കൊറപ്പില്ല പോണെ അങ്ങനെയാണ ചോദിക്കുന്നത് എങ്ങനെത്ത അപ്പ വീട് ആ അങ്ങനെ പറയണത് നമ്മളിപ്പോ എല്ലാ ആവശ്യം എന്താണ് ഇങ്ങനേ ഇച്ചി മാറി പറയാല്ലല്ലോ ആ അതാണ് നമ്മുക്കിപ്പോ ചോദിക്കാൻ തന്നെ നമ്മക്ക് ഒത്ത് തരു തിരിച്ച് ചോദി ആ ആ അതാണ് ആ അതാണ് എന്തോ എന്തോ ചോദിക്കണങ്കിലും ഇതിപെന്തിനാ പക്ഷേ അതിന് മൂന്ന് ചോദ്യങ്ങള്ണ്ട് ണ്ടാവും ഇ നമ്മക്ക് സ്വന്തായിട്ട്ണ്ടെങ്കില് എന്താ ആ ഞാ എന്നാ വേണ്ട പിന്നെ നമ്മക്ക് പിന്നെ വിളിക്കാം എന്താ എന്ന ശെരി എങ്കി ഒക്കെ